നമസ്കാരം
നമസ്കാരം എന്താണ് വിശേഷം
ഏഹ് സുഖം തന്നെ എന്താണ് അവിടുത്തെ വിശേഷം
ഇവടൊക്കെ നല്ല വിശേഷം പനിയൊക്കെയായിരുന്നു ഓക്കെ ആയി വരുന്നൊള്ളൂ വീട്ടിലെല്ലാർക്കും കാലാവസ്ഥേന്റെ പ്രശ്നേ
രാവിലെ എന്ത് കഴിച്ചത്
ഏഹ്
രാവിലത്തെ ഫുഡ് എന്തായിരുന്ന്
രാവിലെ ഫുഡ് എന്താന്ന് അടുക്കളയിൽ പോയി നോക്കണേ ഞാനിപ്പൊ എഴുന്നേറ്റിട്ടേള്ളൂ
എഴുന്നേറ്റേ ഉള്ള് നമ്മളെ ഇവിടെ പുട്ടും പഴവുആയിരുന്നു
ആഹ്
അപ്പ അങ്ങനെ വിളിച്ചോയ്ക്കട്ടെ എന്ത് ചെയ്യുന്ന്
എന്ത് ചെയ്യുന്ന് അങ്ങനെ ചെറിയ ചെറിയ
ആഹ് അപ്പ ഇന്ന് പോയില്ല
ഇന്ന് പോയില്ല വൈന്നേരം മാത്രം പോയാതി
ആഹ് ആഹ് അതെന്ത് ജോലിയാ
അത് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ള എ ജോലിയ
പാർട്ട്‌ ടൈം ആണോ
ആഹ് പാർട്ട് ടൈമാ
ഏഹ് പഠിക്കാ എന്താ പഠിക്കുന്നുണ്ടോ വേറെേ
ആഹ് വേറെ കൂടെ പഠിക്കുന്നുണ്ട്
ഓഹ് അങ്ങനെ പിന്നെ വേറെന്താണ് ചായൊക്കെ കുടിച്ചോ
ആഹ് ചായക്കെ കുടിച്ച് അവിടെ ഇപ്പൊ മഴയുണ്ടോ
മഴയുണ്ടോ ഇവിടെ ഇല്ല ഇന്ന് മഴയില്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ നല്ല മഴയായിരുന്നു ഇന്നലെ മെനിയാന്നൊക്കെ ഇന്ന് നല്ല വെയില് കാണുന്നുണ്ട്
വീഡിയോ കണ്ടു മൂന്നാല് ദിവസം ഇവിടെയും മഴായിരുന്നു
ആഹ് ഇന്ന്പ്പോ നല്ല വെയിലൊക്കെ കാണുന്നുണ്ട് ഇനിപ്പോ കുറച്ച് കഴിഞ്ഞാ എന്താന്ന് കഴിയൂല ഇപ്പ അറിയാൻ പറ്റില്ല ചെലപ്പോ നല്ല വെയിലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മഴ പെയ്യും
രാവിലെ തൊട്ട് മഴക്കോള് ഉണ്ടായിരുന്നു
ആഹ് ഞാൻ പിന്നെ ഇപ്പം എഴുന്നേറ്റിട്ടേയുള്ളൂ ഇപ്പൊന്ന ഏ
ഒമ്പത് മണിതൊട്ട് ത വെയിൽ കാണുമല്ലേ നല്ല രീതിയിൽ
നല്ല വിീ ആഹ് ഞാൻ ഇങ്ങനെ ക്ഷീണം കൊണ്ട് എപ്പോ ഇരിക്കയാണ് പനി ഇങ്ങട്ട് ശരിക്കങ്ങട്ട് മാറിയിട്ടില്ല
ഇപ്പോഴത്തെ പനി ഒന്ന് ശ്രദ്ധിച്ചോണേ
ആഹ് ഇപ്പ എല്ലാർക്കും ഉണ്ട് വീട്ടിലെല്ലാർക്കും എനിക്ക് ലാസ്റ്റ് ഫസ്റ്റ് അമ്മക്ക് വന്ന് പിന്നെ അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ക്ക്‌ വന്ന് ഇപ്പോ ദ ലാസ്റ്റ് എനിക്ക് സുഖ ഉണ്ട് ഇപ്പൊ വലിയ കുഴപ്പല്ല
നേരത്തെ ന്ന് വച്ച നേരത്തെത്തെ പണിന്ന് വച്ച വൈറ്റില് ഒരു ഇൻഫെക്ഷൻ പറയല്ലും
ആഹ് അതേ ഇത് വല്യ സീനില്ല സാധാ
മാർച്ച് മാസം മാർച്ച് ഏപ്രിൽ മാസം
ആഹ് ആ വേനൽക്കാലത്തെ പനിയല്ലേ ഉം അതെ അതിപ്പോ എന്താ പരിപാടി ഇങ്ങട്
ഇനിപ്പോ പരിപാടിയൊന്നുമില്ല ഒന്ന് പുറത്ത് പോകാനിരുന്നെയാ
ഏഹ്
ആഹ് ആ ഇനിയിപ്പോ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോവാ ബ്രോ എന്ത് പരിപാടി എടുത്താ
ഞാന് വണ്ടീല് പോകും ഡ്രൈവറായിട്ട് ഒര് ബിസ് ബിസ്ക്കറ്റിന്റെ കമ്പനിയാണ് ക്രഞ്ച് ബിസ്ക്കറ്റ് കേട്ടിട്ടുണ്ടോ മോഹൻലാലിന്റെ ബിസ്കറ്റാ
ആഹ് ക്രഞ്ച്
ഇവിടെ ഇവിടെ നാട്ടി തന്നെ അതിന്റെ ഒരു ഫാക്ടറിണ്ട് ബിസ്ക്കറ്റ് ഇണ്ടാക്കുന്ന
അപ്പം ജോലിക്ക് പോയിട്ട് വന്ന് കെടന്നുറങ്ങിയതല്ലേ
ഏഹ് ആഹ് ഇന്നലെ കൊറച്ച് ലൈറ്റായി വരാൻ വേണ്ടിട്ട്.
ആഹ് ആഹ് ആഹ്
കൊറച്ച് ലോങ്ങായിപ്പോയി.
ലോങ്ങായിപ്പോയി.
വയ്യായിരുന്നു എന്നിട്ടും ഞാൻ പോയതാണ് വണ്ടിയിലാരെയും കിട്ടിയില്ല ഡ്രൈവർമാരാരും കിട്ടില്ല അപ്പം ഞാൻ തന്നെ പോയിന്നലേ, രണ്ടു ദിവസം ലീവായിരുന്നേ
അയിന് ഡ്രൈവർമാരാണെ ഈ മഴയത്തൊക്കെ ശ്രദ്ധിക്കേണ്ടേ സത്യം പറഞ്ഞാ
എന്റമ്മോ വലിയ വലിയ ട്രക്കാ വലിയ നമ്മള് വിചാരിക്കുന്ന വണ്ടിയൊന്നല്ല കൊണ്ടു നടക്കാൻ ഭയങ്കര പാടാ ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ട് വന്നാ കാറും, ആഹ്. ആണ് ബൈക്കും കാറാരാണ് ഏറ്റവും വലിയ സീന് കാറാര് ടൗണില് പോയോല് ഓട്ടോക്കെരും ഹൈവേല് ലാണെങ്കിൽ കാറാര് പെട്ടെന്ന് ഇങ്ങട്ട് കട്ടെയ്ത് മുന്നിലേക്ക് കൊണ്ട് വരും നമ്മക്ക് ചവിട്ടിയാ കിട്ടൂല്ലല്ലോ
മൈന് ഇത് കാണാൻ പറ്റാത്ത സ്പോട്ടുണ്ടല്ലോ
ആഹ് അതെ വളവ്ന്നൊക്കെ പോക്കറ്റോട് റോഡതാ മെയിൻ റോഡമെലിതാ പറത്തി വിടെയ്യാ കാറാരൊക്കെ
നേരെ പോണ റൂട്ടാണെ കൊഴപ്പല്ല വളവും തിരിവും പാടാ
ഹ്മ്മ് മഴയാണെങ്കി ചവിട്ടിയാ കിട്ടത്തില്ല. ഒന്ന് രണ്ട് പ്രാവിശ്യം പണി കിട്ടി പക്ഷേ നമ്മളെ വണ്ടി അങ്ങനെയൊന്നും പറ്റൂല കാറൊക്കെയാണെങ്കി കാറിനൊക്കെയാണ് വലിയ സീനാവാ എന്റെ വണ്ടീല് മുന്നില് വലിയൊരു ബമ്പറക്ക്
ആഹ്‌
പിന്നെ
പിന്നെ അവിടെ ഇപ്പം
എങ്ങനെ ഹലോ
ഇപ്പം മഴ ഈ വെയില് വെയിലിന്റെ കാലാവസ്ഥ മാറില്ലാ
ഇല്ലല്ലോ ഇവിടെ നല്ല പൊരി വെയിലാണ് ഇപ്പ. മുറ്റത്തൊക്കെ അലക്കിട്ടിണ്ട്ണ്ടാ ആഹ്‌ ഇവടെ മുറ്റത്തൊക്കെ ഫുള്ളായിട്ട് അലക്കിയിട്ടിട്ട്ണ്ടാ നല്ല വെയിലായതോണ്ടേ ഇവടെ വലിയ മുറ്റാണ് പണ്ടത്തെ വീടാ എൻ്റെ വീട് തറവാട് വീടാ ട്ടോ, വലിയ ഹ്മ്മ് വലിയ മുറ്റാ
അപ്പൊ നൊസ്റ്റാൾജി കൂടുതല് കാണുവല്ലോ
ഹ്മ്മ് എടാ ആ നോസ്റ്റാൾജിയാണ് ഫുള്ള് അങ്ങൻത്തെ ഒര് ഉൾനാ ആണ് ഇതിലൂടി.
ഈ അവിട മൊത്തം ഈ ചെടികളായിരിക്കുംല്ലേ കൂടുതല്
ആഹ് ചെടികള്ണ്ട് ഇഷ്ടം പോലെ
ഇഷ്ട്ടം പോലെ എനിക്കു തോന്നുന്നു തുളസി ചെമ്പര ത്തി അങ്ങനെ തെച്ചി അങ്ങനെയുള്ള ചെടികൾഴ അത്യാവിശ്യം കുറെ കാണുല്ലേ
ആഹ്
ഇപ്പോഴത്തെ വീടുകളിൽ അധികം കാണാം
മറ്റേ ഒരു സ ഒരു ചെടിയില്ലേ എന്താപറയാ ജൂൺ മാസത്തില് മാത്രം ഇങ്ങനെ വിരിയണേ എന്താ നിങ്ങളെന്താ അങ്ങോട്ട് പറയ അനന്തശൈനം ന്നാ ഇവിടേക്കു പറയ പല സ്ഥലത്തേക്കും പല പേരാണ് കേട്ടില്ല ജൂൺ മാസത്തിൽ മാത്രം അങ്ങനെ വിരിയുന്ന ആഹ് ഇപ്പൊ കഴിഞ്ഞ ഇപ്പോ ജൂൺ മാസമാണല്ലോ ഇവിടെ വിരിഞ്ഞ്
ആഹ്
റെഡി ആയിക്കണ്
ആ നമ്മളിവിടെ കൂടുതലായിട്ട് തുളസി ചെമ്പര ത്തി തെറ്റി മുല്ല
ആ ആ മുല്ലയുണ്ട് ഇവിടാ തെച്ചിയുണ്ട് ഇവിടാ വീട്ട വീട്ടിൽ ഒരു ചെറിയൊരു അമ്പലുണ്ട് കുടുംബക്ഷേത്രം എൻ്റെ വീട്ടിൽ തന്നെ
ആഹ് നമ്മള ഈ ജമന്തിയാണ് നമ്മുടെ ഓണത്തിന് മേടിച്ചത
ആഹ് അതൊക്കെ ഞാൻ കൊറേ നോക്കി രുന്നു അങ്ങനത്തെതൊന്നും ഉണ്ടാവുന്നില്ല ഇവിടെ അല്ലാതെ ചെ നമ്മളെ ചെടി മറ്റേ എന്താ പറയാ ചട്ടിയിലൊക്കെ കുഴിച് ഇടുന്നല്ലേ അങ്ങനത്തെതൊ ക്കെണ്ട് ജമന്തി ഒന്നും ഇവിടെ ഉണ്ടാവുന്നില്ല ഒക്കെ ഒണങ്ങി പോവ
പിന്നെ നമ്മെളെ കോഴിയുടെ കാല് പോലരിക്കുന്നരു ചെടി കണ്ടിട്ടില്ലേ പേര് പറയു കോഴിയുടെ കാൽ കാല് കാല് അതിന് കോഴി കോഴിച്ചെടിന്നങ്ങണ്ടാ പറയുന്നേനെ
ആഹ് അത് ആദ്യയിട്ടു കേൾക്കാണല്ലോ അതെങ്ങനെയുണ്ടാവ എങ്ങനെ അതെങ്ങനെ ഉണ്ടാവും സംഭവം
അതൊരു ചെടി കിട്ടിയതാ അതുകൊണ്ട് വെച്ചപ്പോ ഇവിടെ മൊത്തം അതായി
ആഹ് അങ്ങനെ
ആഹ്
വിത്താണോ അല്ലെങ്കിൽ വേര്മ്മല്
വിത്താ വിത്തല്ല ഒര് ഒരു ചെടി കിട്ടി അങ്ങനെ കൊണ്ട് വെച്ച് അത് വലുതായി പിന്നെ അതിൽ നിന്ന് തന്നെ പോയി പോയി പോയി പോയി
ആഹഹ് ആ ആ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സുഖമാണ്
ആ നല്ല സുഖാ ഇവിടെ അഞ്ച് ചെടിയായിട്ട് കൊണ്ട് നിരന്ന് വെച്ചതാ ഞാൻ തന്നെ കൊണ്ടുവന്ന് വണ്ടി കൊണ്ട് കേറ്റിയത് പൊട്ടിച്ചളഞ്ഞ് ഒരു രണ്ട് ചെടിചട്ടി രണ്ട് ചെടിചട്ടി മഴയത്ത് അത് തന്നെ കാറല്ല ബൈക്കായിരുന്നു
ആ ആ ആഹ്
മഴ പെയ്ത് മൊത്തം തൊളിയായിട്ടടാ
ആഹ് അത് ശെരി
ഞാൻ വണ്ടിയിൽനിന്നൊന്നും വീണില്ല ഏയ് ഞാൻ തന്നെ നട്ട് വെച്ച ചെടികളാ അല്ലല്ല ഞ നട്ട് വെച്ച ചെടികളാ അതുകൊണ്ട് കുഴപ്പല്ല
ആ ആ അല്ലെങ്കിലും അമ്മ കുഴിച്ചിട്ടാണെങ്കിലും വൈറസ് കെട്ടിനല്ലേ
ഏഹ്
അതിടക്ക് കേൾക്കുന്നുണ്ട്
ഉം അത് എല്ലായിടത്തിലും അങ്ങനെ തന്നെയാണല്ലോ
ഇന്നലെ ആ ചെടിച്ചെട്ടി പൊട്ടിയതെയുള്ളൂ ചെടിക്ക് വേറെ കുഴപ്പൊന്നുംഇല്ല അഹ് അതുപോലെ മണ്ണൂടെ എട്ത്ത് അയില് ല്ലേ അതോടെ ആഹ് മണ്ണോടെ എടുത്തിട്ട് വേറെ കുഴിയെടുത്ത് മണ്ണിൽ തന്നെ വെച്ചത്
ചട്ടില്ലാതെ ല്ലെ
ചട്ടിയില്ല ആഹ് മണ്ണ് ആഹ് ചട്ടിയിൽ കൊണ്ട് ഇടിച്ചപ്പോ ചെടി ചെട്ടിയെല്ലാം പൊട്ടിയതേയുള്ളൂ
ആഹ് ആഹ് അങ്ങനെ ആ അതോടെ കൂടെ വെച്ചത
അപ്പൊ ആഹ് ആഹ് മണ്ണിളക്കി അതുകൂടെ അങ്ങ് കൊണ്ടുവെച്ച്
ഉം ഉം അപ്പൊ അവിടെ നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഇണ്ട്ല്ലേ ഇവിടെ നല്ല വെയിലാണല്ലോ നല്ല ചൂട് നല്ല ചൂടുണ്ട് ഇവിടെ ഉം ആഹ് കാറ്റുണ്ടെങ്കി ചിലപ്പോൾ പെയ്യാൻ ചാൻസ് കുറവായിരിക്കും മഴ കാറ്റങ്ങ് കൊണ്ടുപോകും ചിലപ്പോ
ഞങ്ങളെ വീടിന്റെ ഫ്രണ്ട് വെച്ചു
ആഹ്
ഇല്ല വെട്ട്കല്ലേക്കെ ആഹ് അല്ല വെട്ടുകല്ലൊക്കെ എടുക്കത്തില്ലേ ആഹ് അങ്ങനെ
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് ചെ ചെങ്കല്ലല്ല വെട്ടുകല്ലെന്ന ആദ്യം പറയ വെട്ടുകല്ല
ആഹ്
അങ്ങ
അങ്ങറ്റത്തൊരു പൊളിയാറായ വീട് അതൊരു തറവാടാ ആഹ് ആഹ് അങ്ങനെ തറവാട് ഒരു നല്ലൊരു സുഖാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാ അങ്ങന
ആഹ് പക്ഷെ അത് ചെറിയ ചെറിയൊരു തറവാടായിരുന്നു പി എരിത്തിലൊക്കെ ഉണ്ടായിരുന്നു എരിത്തിലൊക്കെ പൊളിഞ്ഞുപോയി
ആഹ് എന്നാ ശെരി ഞാൻ വിളിക്കാം എന്നാല് കുറച്ച് കഴിഞ്ഞിട്ട് ഓ ആയിക്കോട്ടെ ഫ്രഷ് ആവുട്ടോ